ഹലോ
ആ കേക്കണ്ട് പറഞ്ഞോ
ആ വേറെ എന്നിട്ട് എന്തൊക്കെയ നല്ലതന്നെ ചായ ചായ പിടിക്കലോ കഴിഞ്ഞു എന്നിട്ട്
ഇതാ ഞാൻ പിന്നെ ചാറ് വെക്കാൻ വേണ്ടിട്ട് തേങ്ങ വർക്കെനു ഇപ്പൊ നോക്കുമ്പോ ഇത് വറവ് ആവണില്ല അപ്പൊ നോക്കുമ്പോന്റെ ഗ്യാസ് കഴിഞ്
ആ ഗ്യാസ് ഇപ്പം ഗ്യാസ് ഒരു വർഷത്തില് നാല് കുറ്റിയ അത്രേ പാടുള്ളൂ
ന്നാലും നാല് കുറ്റിയൊ
ആ നാല് കുറ്റി ഷേ പി ആ ഇപ്പങ്ങനെ തന്നെയാ ഞാനിപ്പോ ഏ ഞാൻ കൂടുതലും അടുപ്പെന്നെ കത്തിക്കാ ബട ഇഷ്ടം പോലം വെറക്ണ്ട്
മ് മ് ഇവിടി വിറകൊക്കെണ്ട് ഇഷ്ട്ടം പോലെ പറഞ്ഞിട്ടെന്താ ഇണ്ടാക്കാൻ വയ്യാതോന്നണു
ആ ണ്ടാക്കാ ഇവിടെ പിന്നെ അങ്ങനെ ആ ആദ്യം തന്നെ ഇമ്മ ഉണ്ടായിന്ന്ന്നൊക്കെ അടുപ്പ് ഇങ്ങനെ കത്തിച്ചിട്ടേ അപ്പൊ അത് കാരണം എനിക്ക് അടുപ്പ കത്തിക്കാന ഇഷ്ടം പിന്നെ മറ്റേ കരി പിന്നെ കുടുക്കത് കരിയാകുന്നതൂല ആലുവടുപ്പാണ്
ആ അതിപ്പോ അടിയിലല്ലേ ആവുള്ളൂ
ല്ലേവൊള്ളൂ പ്പോ പിന്നെ ആ ഉ ഇല്ല പ്പ ഞാ കൂടുതലു അടുപ്പാ കത്തിക്ക എന്നോട് എന്റെ ഹസ്ബന്റ് ഒക്കെ പറ അടു ഗ്യാസ് കത്തിച്ചുടെ കൂട ഗ്യാസ് കത്തിച്ചുടെ
മം മം ഞാൻ ഇവിടെ ചോറ് മാത്രം വെക്കുള്ളൂ
ഏ ഗ്യാസ് കിട്ടാതായപ്പോ ഓൽക്ക് മനസ്സിലായത് ആ കത്തിച്ച് ആദ്യം തന്നെ പടിഞ്ഞത് നന്നായി
ഉം മ് മ്
ഏത് ഗ്യാസ് കിട്ടാതെ കൊറേ കുറേ ആളുകള് ബുദ്ധിമുട്ടായിട്ടില്ലേ ന്ന ന്നെ ആ ഇന്റെ വീട്ടിലൊക്കെ ഗ്യാസ് മാത്രോള്ളു കത്തിക്ക അടുപ്പ് കത്തിക്കെയില്ല റൈസ് കുക്കറില് വെക്ക ചോറ് ഇണ്ടാക്കുക അല്ലെങ്കി പിന്നെ എല്ലാത് വ എല്ലേ എല്ല എല്ലാ പണിയും ഗ്യാസുമെലാണ് അവിടെക്കെ നല്ല പതിനഞ്ച് ദിവസോക്കെ ഈ ഗ്യാസ് കിട്ടൊള്ളു
ഏയ് ഇവിടെ റൈസ് കുക്കറുണ്ടായിരുന്നില്ല ഞാൻ ഇപ്പ മിനിഞ്ഞാന്ന് വാങ്ങി ക്കൊരു പൂതി ഉണ്ടായിരുന്നു
റൈസ് കുക്കറ് വാങ്ങാനല്ലെ റൈസ്കുക്കറേതാ സ്റ്റീലിന്റെതാണോ വാങ്ങിയത് സ്റ്റീലിന്റെന് എത്രയായി
രണ്ടായിരം ഒന്നര ലിറ്ററിന്റെന് രണ്ടായിരം
ആ അത് ഒന്നര ലി റ്റർന്റെ ആണോ വാങ്ങിയത്
ആ ഒന്നാരെന്റെ വാങ്ങിയത് അത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇത് എല്ലാരും എടുത്തു ഉണ്ട് ണ്ട്ന്ന് പറ എന്റെ ഏടത്തിയോം നാത്തൂനും ഒക്കെ പറയും അവിടെ ഇണ്ട് വാങ്ങിക്കെ ജ് അൻകൊന്നു വാങ്ങി പക്ഷേ നല്ല വേവുള്ള അരി വെച്ച ശരിയാവില്ലട്ടാ
പക്ഷേ അത് ഇക്ക് അത്ര രുചിയായിട്ടൊന്നും ഒന്നിയില്ല നമ്മള് ആ കുടുങ്ങിയ ടൈംമിലൊക്കേ പറ്റും നമ്മള് എവിടേലും പോവാണെങ്കില് ഒക്കെ നമ്മക്ക് പെട്ടെന്ന് ഗ്യാ അടുപ്പ് കത്തിക്കാൻ പറ്റാത്തഒക്കെ സാഹചര്യഒക്കെ ആണെങ്കില് വേവില്ലാത്ത അരിയൊക്കെയാണേ രണ്ട് ഒരു തള രണ്ട് തള തളച്ചിട്ട് അയല് എത്തി ഇട്ടിട്ട് നമ്മ പോയി വരുമ്പോഴിക്കും അത് ആ കറക്റ്റ് വേവ് ആവും അതിനു സുഖാണ് അല്ലാതെ നമ്മള് വീട്ടില് വെറുതെ നികുമ്പോക്കെ അടുപ്പ് കത്തിച്ച് ചോറൊക്കെ ഇതിനകത്ത ഇപ്പ വന്നാ എന്തായാലും കിട്ടൂല
അത് തേളച്ച് പോവും ഇത് തേളച്ചുപോവാലാല്ല
ആ തേളച്ച് പോവാത്ത അതില് കെടന്ന് വെള്ളം കുടിച്ച് വേവല്ലേ
ആ അതെന്നെ
ന്റെ രുചി കുറവുണ്ടാവും ഉം പിന്നെ നെയ്ചോറ് വെച്ച് നോകൊണ്ടു നൽ ല്ലതായിരിക്കും
ആ അത് ഇന്നോട് ഒരാള് ഇപ്പ പറഞ്ഞ് നെയ്ചോറ് വെച്ച നല്ല വൃത്തിക്ക്
ആ വൃത്തിക്ക്‌ കിട്ടും നെയ്‌ച്ചോറ് വെച്ചാല് അതുപ്പോ നമ്മക്ക് ആരേലും വരേ അങ്ങ ന്നെ നമ്മുടെ ആവശ്യത്തിനെന്നെ പെട്ടന്ന് വെക്കെണ്ടി വന്നാലൊക്കെ
ബിരിയാണി വെക്കാൻ പറ്റോ
ഇല്ല ബിരിയാണി വെക്കാൻ പറ്റൂല ഇത് നെയ്‌ച്ചോറിന് വെള്ളം വേണല്ലോ വെള്ളണ്ട് ആ ഒന്നു ര ഒരു തെള തെളക്കുമ്പോ കിട്ടീ അതീക്കണ്ട് ഇറക്കി വെച്ച് ഇട്ടാമതി നല്ല അടിപൊളി ആയിട്ട് കിട്ടും നല്ല പാ വേവ് പാകാവും നമ്മള് നെയ്‌ച്ചോറ് വെച്ചാല് പിന്നെ അടി കരിയുന്നുണ്ടോ ന്നൊക്കെ ഇങ്ങനെ നോക്കണ്ടേ ഒ ന്നും വേണ്ടാ നമ്മക്ക് അത് റൈസ് കുക്കറിൽ അർ ഇത് വെച്ചിട്ട് നമുക്ക് എടുക്കേണ്ട പണി എടുക്കാ മറ്റുള്ള
ഉം
ആ ഈ ഗ്യ ബിരിയാണി ഒക്കെ വെക്കാൻ പിന്നെ ആ പിന്നെ ബിരിയാണിയൊക്കെ വെക്കാൻ ബിരിയാണി പോട്ട് ഓക്കെ ഉണ്ടെങ്കില് നല്ലതാണ് അഹ് പിന്നെ നല്ല സുഖാണല്ലോ ഗ്യാസ്മ്മല് ആ അത് പിന്നെ ഗ്യാസ് വെക്കാൻ നല്ല സുഖണല്ലോ അടി കരിയുന്ന പേടിയൊന്നുല്ലല്ലോ നല്ല സോഫ്
ഉം ഉം അത്ണ്ട്
ബിരിയാണി അയിലാണോ വെക്കാ
ബിരിയാണി ഞാന് പെരുന്നാക്ക് അതിലാ വെച്ചത്
ആ അ പിന്നെ നല്ല സോഫ്റ്റാവും പിന്നെ അതേപോലെ മന്തി ഒക്കെ വെച്ചിട്ടുണ്ടെങ്കില് നല്ല സോഫ്‌ റ്റായിരിക്കും
ഹേയ് പക്ഷേ എനക്ക് എനക്ക് എന്താന്നറിയോ നമ്മള് ചോറ് ബിരിയാണി ഒക്കെ വെക്കാണെങ്കില് അതിന് മേലെ കുറച്ച് തീയ്യ് വാരിടണ്ടേ അയിന് പ
ആ പക്ഷേ ഇതിന് ബിരിയാണി ന്റെ മേലെ വരിടേണ്ട ആവശ് ശ്യം വരുന്നില്ല ഗ്ലാസിന്റെ അടപ്പു ആണെങ്കിൽ പിന്നെ ഒര് ഒരു ഒന്നും പുറത്ത്ക്ക് പോകുന്നില്ലല്ലോ അതിന്റെ സ്മെല്ലും പോവുന്നില്ല അയിന്റെ ആ ആവിയൊന്നും പോവാതെ അയില് കെടന്നിട്ട് നന്നായിട്ട് വേവ ല്ലേ അപ്പൊ അയ്‌ന്റെ രുചിയും നന്നായിട്ട് ചിക്ക് ചോറിലേക്ക് പിടിക്കും
മ്മ് മന്തി വെക്കുമ്പോൾ അപ്പൊ ഞമ്മൾ തീയിൽ കനലിൽ ഇട്ടെങ്ങാണ്ട് വെക്കൂലേ കനലിൽ വെളിച്ചെണ്ണ ഒഴിച്ചെങ്ങാണ്ട് വെ
ആ അത് അതിൽ വെച്ചാൽ മതി ഏ ഇല്ല ഇല്ല ആ ഗ്ലാസിന് ഒന്നും പ പറ്റൂല ആ ഗ്ലാസ്‌ അതിൽ വെച്ചിട്ട് ഗ്ലാസ്‌ അതിന്റെ മേലെ അങ്ങോട്ട് വെച്ചാൽ മതി ഒരു കുഴപ്പവും ഇല്ല ഞാൻ അങ്ങനെ ആണ് വെക്ക അപ്പൊ മന്തിയിലൊക്കെ ഞമ്മള് എങ്ങനെ മ വെച്ചാലും ഞമ്മക്ക് ആ ഒരു പൊക മറ്റേ സ്റ്റീ അലു
എങ്ങനെയാണ് ഇതില് മന്തി വെക്കല്
ഇതില് ഞമ്മള് മ മന്തി വെക്കല് ചോറ് ഒക്കെ ഞമ്മൾ മറ്റുള്ള മറ്റേ കുടുക്കയിൽ വെച്ചിട്ട് ഊറ്റുക തന്നെ വേണം സാധ ചോറ് വെക്കും പോലെ തന്നെ
മസാല അയിന്റെ ശേഷ
ആ മന്തി വെക്കുന്നത് അറിയോ
ആ മന്തി ഉണ്ടാക്കാൻ അറിയാ
ഞമ്മൾ ഇപ്പൊ ചോറ് വെച്ച് ഊറ്റല്ലോ ഞാൻ ചോറ് വെച്ച് ഊറ്റീട്ട് ആണ് വെക്കുക അപ്പൊ ഞമ്മൾ ഈ ചിക്കൻ ഒക്കെ ആവുമ്പോൾ മസാല മസാല തേച്ചിട്ട് എന്താ ചെയ്യ കുറച്ചു നേരം റസ്റ്റ്‌ ചെയ്യാൻ വെക്കല്ലോ അതിനു ശേഷം ശേഷം പിന്ന ബിരിയാണി കൂട്ടിൽ എണ്ണ കുറച്ചു എണ്ണ സൺഫ്ലവർ ഒഴിച്ച് കൊടുത്തിട്ട് അതിന്മേൽ ചിക്കൻ നന്നായിട്ട് പരത്തുക ആക്കി കൊടുക്കുക എന്നിട്ട് അതിൽ ഒന്ന് ചെറിയ തീയിൽ ഒന്ന് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുക ചെറുതായിട്ട് അപ്പൊ എന്തായാലും ചിക്കൻ കുറച്ചു കുറച്ചു വെള്ളം വരും
മ്മ് മ്മ്
ആ വെള്ളം കുറച്ചു അങ്ങട്ട് അതിൽ നിന്നും മാറ്റി എടുക്ക മാറ്റി വെച്ചാൽ മതി മാറ്റിട്ട് അതിൽ ചോ വേണമെങ്കിൽ ചോറിൽ ദം ഇടുമ്പോൾ ആ ഒഴിച്ച് കൊടുക്കാൻ ആ അല്ലെങ്കിൽ പിന്നെ ഇതിൽ പൊരിച്ചു എന്നിട്ട് പിന്നെ ആ ഊറ്റിയ ചോറ് ഇതിൽ ഇട്ടിട്ട് പിന്നെ ഈ ഇറച്ചി ആ ഇപ്പൊ ഞമ്മൾ ഇപ്പൊ പിന്നെ എന്താ മറ്റേ ഇതെറ്റും പുകച്ചിട്ട് അതിന്റെ മേലെ ഈ പുക ഇട എന്നിട്ട് ആ ഗ്ലാസ്‌ കൊണ്ട് അടച്ചു കൊടുക്കുക
പിന്നെ ഇങ്ങട്ട് ആയിരുന്നു വിരുന്ന് എല്ലാരും കൂടി അപ്പൊ ഞാൻ ഒറ്റക്ക് തന്നെ എടുത്തത്
എന്താ ബീഫ്‌ ആണോ ഉണ്ടാക്കിയത്
ഞാൻ കൊറേ നിന്ന് എള്ളചിനൊക്കെ കാത്ത് വരോ വരോ അപ്പോ എളച്ചി ഇളച്ചിൻറ്റോട്ക്ക് പോയി. അപ്പോൾ അവൾ വരാൻ നേരം വെയ്ക്ക പിന്നെ ഞാൻ നടന്നാണ്ടന്നെ അണ്ട് എത്തിയ ഇളച്ചിനൊക്കെ കാത്ത് നിന്ന് അവൾ വന്ന വെക്ക വിചാരിച്ചി എല്ലാരും കൂടെ അല്ലേ നാത്തൂനും മപ്പളീം ഒക്കെ വന്നിനി തറവാ കൊറേ കാത്ത് നിന്ന് അവള് വന്നാ അവള് വന്നിട്ട് വെക്കാചാരിച്ചിട്ട് അവളെ കാണില്ല പിന്നെ ഞാൻ ഒറ്റക്കാണ്ട് വെച്ച് ഒരാളും കൂടി ഉണ്ടങ്കിലൊന്ന്
ആ ആ ബീഫാണോ ചിക്കാനാണോ ആ ബീഫായട്ടും നല്ല ബീഫാ ഒന്നുകൂടെ ഇൻക്ക് ബീഫാ തോന്ണ്ട് മന്തിയിൽ ഒന്നുകൂടെ ടെസ്റ്റ്‌ കൂടാ ക്ക് ബീഫിനോണ്ട് വല്ല്യ താൽപ്പ ല്ലാത്തോണ്ട് ഒന്നുകൂടി രുചി കൂടെ ബീഫായിരിക്കും ബീഫ് പിന്നെ ബീഫായിട്ട് ഞാൻ വെച്ചി ക്കെ ഒണ്ട് ഈ പെരുന്നാളിന് നല്ല ടേസ്റ്റുണ്ടായി ഞാൻ ഇത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവ്ട്ന്ന് എ അ ഇങ്ങനെ അടുത്തു കൂടെ അടുത്ത്ള്ളോല്ക്ക് ഒക്കെ കൊട്ത്തീനി ഞാന് കൊറച്ച് ചോറ് അപ്പം പറഞ്ഞു ഇങ്ങള് വാങ്ങീതാണോ ചോയ്ച്ച് അപ്പ അത്രേം ടേസ്റ്റ് ഇണ്ടായിരുന്നു പറയാ ആ ആദ്യം നമ്മള് ബീഫ് ബീഫിലാവുമ്പോ നമ്മള് അയില് ചെറിയ ഒരു ഉള്ളി അതേപോലെ ഏ എന്താണ് മറ്റേ ഏ ഇതില്ലേ?
ക്യാപ്‌സിക്കം
ക്യാപ്സിക്കോ?
ഉം
ക്യാപ്‌സിക്കം ചെറിയ ഒര് പകുതി ക്യാപ്‌സിക്കം എടുത്താ മതി ചെറിയൊരു ക്യാപ്സിക്കാണേ അതിൻ്റെ ഒരു പകുതി അത് ചെറുതായിട്ട് ഒന്ന് ഫുള്ളൊന്നും വേണോന്നില്ല ട്ടാമതി ഇങ്ങനെ ഒര് ചെറിയതാക്കീട്ട് നുറുക്കീട്ട് അയിലിക്കിട്ടിറ്റ് നന്നാ അതേ പോലെ മ ആ ഒരു കിലോനൊക്ക് ആവുമ്പം ഒരു ചെറിയ ക്യാപ്‌സിക്കാണെങ്കിൽ അതെടുക്കാ
ഉം
വെലുതാണെങ്കിൽ നേർ പകുതി മതി
മ്. അയ്ശെരി അപ്പംപ്പിന്നെ ഇതില് എന്താ മസാലക്ക് അധികം മ സാല ഇണ്ടാവുലല്ലോ.
മസാല അധികം വേണ്ട. മന്തിയിൽ മസാല അധികം ഇടൂലല്ലോ. പിന്നെ മന്തി അറേബ്യൻ മന്തി അല്ല മന്തി മസാലണ്ടല്ലോ. അത് ഇടാ പിന്നെ ഒരു വ രണ്ട് പട്ട രണ്ട് കറാമ്പൂവ് രണ്ട് ഏലയ്ക്കായ പിന്നെ മേഗിക്യുബ് ഇണ്ടെങ്കിൽ രണ്ട് മേ ഗി ക്യൂബ് പിന്നേ അതുപോലെ സൺഫ്ലവർ, കുരുമുളകുപൊടി, ആഹ് കുറച്ചു വേണെങ്കിൽ മഞ്ഞ പൊടിമുളകും പൊടി ഇടണ്ട അതും നന്നായിട്ട് കൊഴച്ച് മിക്സ് ചെയ്തിട്ട് കുറച്ചുനേരം ഫ്രിഡ്ജിൽ വെക് സൺഫ്ലവർ ഒഴി നന്നായിട്ട് നല്ല രീതിയിൽ കൊഴയ്ക്കണം
മ് മ്
നല്ല പിടുത്തം ഒരു അര മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ വെച്ചാൽ നല്ലെ ആ ഉപ്പും മുളകും പിടിച്ചാവെച്ചാൽ നല്ല ടെസ്റ്റ് ആയിരിക്കും
അല്ലടി അപ്പോൾ നമ്മൾ ബീഫ് വെക്കുമ്പോൾബീഫ് വെന്ത് കിട്ടു ട്ടോ
ആ വെന്ത് കിട്ടും വെന്ത് കിട്ടും അത് ബീഫ് നമ്മള് ഏ ആഹ് ആയിലൊരു തുള്ളി വെള്ളം ഒഴിച്ചാമതി ഞങ്ങള് പാ മസാല തേച്ച പാത്രത്തില് ആ പാത്രം ഒന്ന് ചെയ് ഒരു തുള്ളി വെള്ളം കുക്കറിൽ ഒഴിച്ചിട്ട് ടി ആറ് വിസിൽ
മ്
അത് വെന്തിട്ട് നമ്മള് ഇതേപോലെ ചോറ് ഇതേപോലെതന്നെ ന മന്തി ചോറ് വെക്കുമ്പോലെതന്നെ വെച്ചിട്ട് ക സൺഫ്ലവർ ഒഴിച്ച് കൊറച്ച് അ ഈ ബിരിയാണി ബോട്ടിൽ സൺഫ്ലവർ ഒഴിച്ചിട്ട് അതിന്റെ മേലെ ഈ ബീഫ് ഇടു ഈ വെള്ളം വെള്ളം അയ്‌ന്ന് ഊറ്റി എടുത്തിട്ട്
അതാണ് ഈ ചോറിന്സ്മെല്ല് വര ന്ന്
അതാണ് സ്മെല്ല് വരുന്നത് ഇതിൻ്റെ ബീഫിന്റെ വെള്ളം ഒഴിവാക്കരുത്
ആ
അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുന അങ്ങനെ ചെയ്തോക്ക് നല്ല ടേസ്റ്റ് ഞാൻ ഒന്ന് രണ്ട്പ്രാവശ്യം വെച്ചു എനിക്ക് ബിഫ്‌ന്നോട് വലിയ താൽപ്പര്യല്ലതാല്പര്യമില്ല ബീഫ്‌യാണെങ്കിലും
ബീഫ് ണ്ട് വിടെ പക്ഷേ ചെറുതാക്കി മുറക്കിയതാ
ആഹ് മറ്റേ ആരേലും ആരെങ്കിലും വരുവാണെങ്കിൽനമുക്കൊന്നുണ്ടെ ഇണ്ടാക്കി പഠിക്യാനൊക്കെ ചെറുതാക്കി ആക്കിയൊന്നും കൊഴപ്പല്യാ
ഉം അപ്പത് ഞാ വെച്ചോക്കണം. ഇന്ന്പ്പം നട, ഇന്ന് ചിക്കൻ കറിയും ച്പ്പൊതൊക്കെണ്ട്. ഇപ്പോ രണ്ടിസായിട്ട് ഉം രണ്ടീസായിട്ട് പ്പതാ ഇവരന്നേനുപ്പ വടെ.
ആ ഞമക്ക് പഠിക്കാനും നല്ലതാണ് ഞമ്മളാവശ്യങ്ങൾക്ക് ഞമ്മള് ഇണ്ടാ
ജജ് ഇൻ ഇനി രണ്ട് ഇനി വിളിക്കുമ്പോളേക്കെ നല്ലമോളിഞ്ചിന്റെ റസിപ്പി
ആഹ് അയ്‌ ഞാൻ പറഞ്ഞര ട്ടോ ഇവിടെ മഴ പെയ്യുന്നുണ്ട് അതേപോലെ കുക്കറിന്റെ വിസ്സിൽ ആണ് എന്നാ ഓക്കേ ട്ടോ
ആഹ് ശെരിന്നാ
പിന്നെഇത് ഓടിക്യാ